ഹലോ
എന്താണല്ലേ ആ പരിപാടി
ഉറങ്ങ്യായിരുന്നു.
നല്ല സുഖല്ലെ ക്ലാസുംല്ല ചുമ്മാ ഉറങ്ങന്നെ
അതെ നല്ല ക്ലൈമറ്റോണ് മഴക്കാർ ഇങ്ങനെ മൂടി നിക്കാ
അതെ ഇവിടെ പ്പോ മഴ പെയ്തൊണ്ടിരിക്കയാ ഞാനനീച്ചേള്ളു ഉറങ്ങിട്ട്.
മഴ പെയ്താ വിടെ? ഇവിടെങ്ങനെ മുട്ടി നിക്കണണ്ട്. ഉം നല്ല റിട്ട് നല്ല ക്ലൈമറ്റ്.
അതെ ഒരു തണുപ്പും കൂടി ആവുമ്പോ ബെഡിന്ന് എണിക്കാൻ തന്നെ തോന്നില്ലല്ലേ?
ഇല്ലേ ഓൾറെഡി ണ്ട് ഈ രു ഉറക്കം ഉച്ചക്ക്. അപ്പൊ പിന്നെ മഴയും കൂടെ നോക്കണ്ട നല്ല ക്ലൈമറ്റ്- ഒന്നും വേണ്ട കോളേജ്ക്ക് വരാൻ പോലും തോന്ന്നില്ല രാവിലെ നീക്കാനേ തോന്ന്ണ് കറക് ട്ടാ ആസമയത്തായിരിക്കും മഴ-
നി ഞാൻ പിന്നെ ഹോസ്റ്റലായത് കൊണ്ട് നിങ്ങള് കോളേജിൽ എത്തുമ്പോഴ്ത്തേക്ക് ഞാനിവട്ന്ന് എണീ- ക്ക്യാ
ആഹ് അതോണ്ട് കൊഴപ്പല്ല ഞങ്ങക്ക് അഞ്ചേ മുക്കാല് മുതൽ അലാറ- ടിക്കാൻ തോന്നും പക്ഷെ തോന്നണ്ടേ നീക്കാൻ ഒറക്ക ആ സമയത്തായിരിക്കുംന്ന്
മ് അതെ പ്പോ രാത്- ഇതാണെങ്കി പിന്നിം ഇങ്ങൻത്തെ സാധാരണ ദിവസങ്ങളിൽ കറണ്ട് പോയാലും നമുക്ക് ഒറക്കം വരൂല്ലേ ഇവിടാകും പിന്നെ കറണ്ട് ണ്ടോ യാലും കൊഴപ്പല്ല കാരണം മഴയുടെ ആ ഒരു തണുപ്പും അപ്പൊ ഉറക്കവും നല്ല സുഖായിരിക്കും പിന്നെ എന്താ ക്ലാസി പോണ്ടേ നേരത്തെ- നീച്ചിട്ട് പിന്നെ ഫുഡ് കിട്ടില്ല അങ്ങനെക്കെ വിചാരിച്ചാഎണീക്ക്ണതന്നെ
ഓ ഞങ്ങക്ക് പിന്നെ അത് കൊഴപ്പല്ല പക്ഷെ ബസിന്റെ കാര്യം മാ അത്രേള്ളൂ പ്രശ്നം ഒരു ബസ്സ് പോയാൽ പിന്നെ കിട്ടണെങ്കി രണ്ട്മൂന്ന് മണിക്കൂർ വേണം അടുത്ത ബസ്സ് അതാലോചിച്ചിട്ട് മാത്രാ നീക്ക്ണെ
അതെ ഇപ്പ പ്പ എന്റെ വീട്ടിലായിരുന്നെങ്കി പിന്നെ- വഅതാ നേരെ തിരിച്ചായേനെ
നാല് മണിക്ക് നീക്കേണ്ടി വരും അല്ലേ
അത്രയും നേരത്തെ എണീക്കണ്ട എന്താലും ഈ നമ്മള് ഹോസ്റ്റലിൽ കെടക്കുന്ന പോലെ സമ്മയ്ക്കില്ലല്ലോ പിന്നെ വിളിക്ക- തുടങ്ങൂലേ അമ്മ എണീക്ക് എണീക്ക് ന്ന് വെച്ചിട്ട്- ച്ച് അപ്പൊ പിന്നെ അത്രക്ക് ഇങ്ങട്ട് ഒറങ്ങാൻ പറ്റില്ല എന്നാലും കൊഴപ്പില്ല
പക്ഷെ ഇവിടെ അങ്ങനെയല്ല അമ്മിം െറക്കത്തിന്റെ ആളാണ് അതുകൊണ്ട് അമ്മ ഉറങ്ങാ സമ്മയിക്കും
ആ ഇപ്പൊ ചെലവിടെ ചെല വീടുകളിൽ എന്താ പറയും നേരത്തെ എണീക്ക് നേരത്തെ എണീക്ക് ചെലര് പറയും അമ്മയും നമ്മുടെ വൈബാവുമ്പോ പിന്നെ നമുക്ക് ആ ഒരു പ്രശ്ന- പ്രശ്‌നില്ല
ഇല്ല അതന്നെയാണ് ഇവിടെ അതാണ് അമ്മയ്ക്ക് അമ്മ പത്താം ക്ലാസ്സിലെ പോലെ- എന്റെ കുട്ടി ഉറങ്ങിക്കോന്നറിം ഉച്ചക്കൊക്കെ- ബാക്കിയുള്ളവര്നെക്കെ തച്ച് ന്നീപ്പിക്കയായിരുന്നു എല്ലാരും പറഞ്ഞു
അനീത്തിക്കോ അച്ഛനക്കെ നേരത്തെ ഫുഡ് ഫുഡ് കൊണ്ട് പോണോണ്ട് അമ്മയാണള്ളോ ഇപ്പൊ ഇണ്ടാക്കുന്നത് അപ്പൊ അമ്മേന്നെ നേരത്തെ എണീക്കും അപ്പൊരു ഏഴ് മണിയാമ്പോത്തെനും ഏ ഹെൽപ്പിന് വേണ്ടിയിട്ട് നമ്മളെയും വിളിക്കും നേരത്തെത്തപ്പിന്നെ പത്താം ക്ലാസ് ന്ന് പറഞ്ഞാ പിന്ന പറയണ്ട അതുപോലെല്ല എണീക്കെയ് എണീച്ച് പഠിചൂടെ ഇങ്ങനെ കിടന്ന് ഉറങ്ങണംന്ന് പറഞ്ഞ് പറഞ്ഞോണ്ട്
പക്ഷെ ഇത്‌ കൊഴ പ്പല്ല ഇവിടെ ഏ ഉറക്കത്തിന് നല്ല സപ്പോർട്ടാണ് അമ്മങ്ങനെ ഓരോ ഒറക്കത്ത്
ശരിക്കും പറഞ്ഞാ നമ്മൾ ഈ ഒരു ഏജിലൊക്കെ ഒറങ്ങണം കാരണം ഇപ്പൊ ഉറങ്ങിയാലല്ലേ പിന്നീട് എന്തായാലും പോവോല്ലെന്ന് നമുക്ക് ഭാവി അറിയില്ലല്ലോ അപ്പൊ ഇപ്പ എന്തായാലും ഉറങ്ങി ആ ആഗ്രഹക്കങ്ങട് തീർ ക്കാ
അതന്നെ പക്ഷെ ഗുണങ്ങളുണ്ട് ഇതിന്റെ
ആഹ് നമ്മുടെ ഹെൽത്തിന് ബെറ്ററാണ് ആഹ് നമ്മള് എത്രത്തോളം ബോഡിക്കും നമ്മുടെ ബ്രെയിനും റെസ്റ്റ് കൊ ക്കുന്നോ അത്രയും നല്ലതല്ലേ
ഒക്കെ പറയുട്ടോ പക്ഷേ എന്റെന്താന്ന് അറിയില്ല ഇത് വരെ തട്ത്ത്ട്ടില്ല പക്ഷെ ബാക്കിയൊക്കെ ഓക്കെണ്
ഇപ്പൊ ഫുഡ് കയ്ച്ചതും കെടന്നാ അങ്ങനത്തെ പ്രശ്നണ്ടാവും അതെല്ലാ നമ്മള് കുറച്ച് വ്യായാമം നട എതേലും പണിയെടുക്കേ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് കിടന്ന്ഒറ ങ്ങാണെങ്കി പിന്നെം കുഴപ്പുല്ല അതല്ലാതെ ഇപ്പോ ചെലവരൊക്കെണ്ടാവുലേ നന്നാ ഹെവി ആയിട്ട് ഫുഡയ്ച്ചിട്ട് വർക്ക്ഔട്ടൊന്നും ചെയ്യാൻ വയ്യാതെ കെടന്ന്റങ്ങൂലേ ആ അങ്ങനെയൊക്കെ ഉണ്ടാമ്പോഴാണ് പിന്നെ നമക്ക് പ്രശ്നം വരാ
എന്തായാലും ഞങ്ങൾ ഇനിയിപ്പോ അതേപോലെ കടന്നാലും എന്റേത് തടിയില് കാണേല് കൊ
അത് ശരിയാ ഇപ്പൊ ചില ആൾക്കാർക്ക് അതൊരു ലക്കാണ് ട്ടോ പ്പന്റെ അനിയത്തികൊണ്ട് എത്ര കയ്ച്ചാലും തടി വെക്കൂലാ മേലനങ്ങില്ലെങ്കിലും കുഴപ്പല്ല അവ ക്ക് അതൊന്നും ഒരു പ്രശ്നല്ല പക്ഷെ നമുക്ക് എനിക്ക് നേരെ തിരിച്ചാണ് ട്ടോ ഞാൻ പിന്നെ വല്ല ബബ്ള് പോലെ വരും
അതാണ് എന്റെനിയത്തീടെ ഫ്രണ്ട്സ് ആണെലും ആൾ ഒരു ഫ്രണ്ട് അത്യാവശ്യം നല്ല തടിയുണ്ട് ആൾനോട് തന്നെ ഉ ഉച്ചയ്ക്ക് ഉറങ്ങാൻ പാടില്ല അത്ര കറക്റ്റായിട്ട് ഉറങ്ങണം ഇങ്ങനെ എക്സൈസ് ചെയണം രാവിലെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണന്ന് പറഞ്ഞ് അവളെ നേർ എണീപ്പിക്കുത്രെ ഇവളാണെങ്കി സ്കൂൾ ബസ്സ് എട്ടരക്ക് ആണെന്നുണ്ടെങ്കി ഇവള് ഏഴരക്ക് ഉന്തി തള്ളി നീപ്പിക്കണം അങ്ങനെ ആണ്
ഇപ്പൊ പിന്നെ അങ്ങനെ തടിയുള്ളവരാണെങ്കിൽ പിന്നെ നമ്മള് ഉറക്കൊക്കെ കണ്ട്രോൾ ചെയ്യുന്നതന്നെയാ നല്ലത് കാരണം ഇപ്പ നോക്കിയാലല്ലേ ഫ്യൂച്ചറിൽ ആരോഗ്യത്തോടെ ഇരിക്കുള്ളൂ
അതും ശരിയാണ്
പക്ഷെ അതെല്ലാം നമ്മുടെ ഹെൽത്തിനിൽപ്പ് നമ്മള് മെലിഞ്ഞി ട്ടാണ് ഫുഡഴ്ചിട്ടൊന്നും കാര്യല്ല എന്ത്‌ ഒറങ്ങണം നല്ല ഒറക്കമാണ് എന്നൊക്കെയാണെങ്കി ഒറങ്ങണം
അതെ നമ്മുടെ ബ്രെയിന് റെസ്റ്റ് വേണേ അല്ലെങ്കിൽ ആ സമയം നമ്മൾ അധികം ഫോണിലായിരിക്കും അതിന് പകരാണെങ്കി ഓറക്കാണ് നമ്മടെ ഐഡിയ അതാണ് അല്ലെങ്കി ആ സമയം കൂടി ഒന്നുല്ലെങ്കി ടി വി ഫോണ് ന്ന് പറഞ്ഞിരിക്ക്ണേന് പകരം രണ്ട് മണിക്കുറേങ്കി രണ്ട് മണി ഒറങ്ങിക്കോട്ടേന്നാണ്
അത്രെങ്കിലും നമുക്ക് നമ്മൾ എത്ര ഒറങ്ങണോ നമ്മുടെ മൈൻഡ് അത്രയും റിഫ്രഷ് ആവുന്ന
അതെ
അപ്പൊ ഒറങ്ങണെന് അതെ ആ ഫോണ് നോക്കി ഇരിക്കുന്നയ്നേക്കാൾ എത്രയൊ ബെറ്റ്റാണ് നമ്മള് കടന്ന്
ഒറങ്ങണത് പക്ഷെ മെയിനായിട്ട് ഒറക്കം വര്ണത് നമ്മുക്ക് ക്ലാസ്സിലായിരിക്കും ല്ലേ
അത് സത്യാട്ട അത് ഇവിടെ ഒറങ്ങാൻ പറ്റാത്തത് അവിടെ വന്ന് കെടന്ന് തീർക്കും
ചെല മിസ്സ്മാർ അങ്ങനെ എടുക്കുമ്പോണ്ടലോ ഒന്നും വേണ്ട ടി ടി സി പഠിക്കുന്ന സമയത്തൊരു സാറ്ണ്ടായിരുന്നു വി കെ സാർ ന്നറയാ ആളിങ്ങനെ ക്ലാസ്സ് കേയറിയാ തന്നെ ഒറക്കം വരും ആള ഒന്നുംവാണ്ട ആൾ കേറിയ മ അതെ എന്താെന്നല്ലൊരു പ്രത്യേക കാറ്റാ തോന്നുന്നു ഹ് ഹ്
വരാ പിള്ളേരെ ഓർക്കാനുള്ള സൂത്രം കൊണ്ടാണ് വരാ ഇവിടെ അതുപോലെ ഇണ്ടല്ലോ ഒരു ട്ടി
ഉം അയിന് ഒരു ദിവസം ഞാൻ തന്നെ റങ്ങി ഓർമ്മല്ലാണ്ട് അത്രയും കണ്ട്രോളല്ലാണ്ട് ഒറങ്ങി എന്നിട്ടിന്നെ നീപ്പിച്ചു നിർത്തി ഞാൻ പറഞ്ഞു എനിക്കിപ്പ നിയാണ് അതുകൊണ്ട് ഞാൻ കടന്നേ റഞ്ഞു
ഹ് ഹ് ഒരു എക്സ്ക്യൂസ് ഉണ്ടായിർന്ന് അതെ ഇപ്പൊ നമ്മള് ഇപ്പോ കഴിഞ്ഞ സെിമിലൊക്കെ ആയിർന്നേ മലയാളം വരെയൊക്കെ ഉണ്ടായിര്ന്ന സമയത്ത് വേറെ വഴിയില്ല ഒർ ആള് ക്ലാസ് എടുക്ക്ണന്നെ നമ്മളൊറങ്ങാൻ വേണ്ടിട്ടാണ് തോന്നും കാരണം അത്ര ഉറക്കം വരും കണ്ണക്കെട ഞ് പോയി
മലയാളം പിന്നെ അവര് ഡിസ്റ്റർബേയില്ല നമ്മൾ ഉറങ്ങണെങ്കിൽ ഉറങ്ങിക്കോട്ടെ ഡിസ്റ്റർബൻസ് കുറഞ്ഞല്ലോ എന്ന് വിചാരിച്ചോണ്ട് കൊഴപ്പല്ല
പക്ഷെ നമ്മള് ഞാനാണെങ്കി പിന്നെ വീട്ടിലാണെങ്കി പിന്നെ ഉച്ചക്ക് ഒറങ്ങി ശീലല്ല പണ്ടേ അമ്മ ഉച്ചക്ക് ഒറങ്ങാ സമയ ഉച്ച ഉച്ചക്ക് ഉറങ്ങിക്കറിഞ്ഞ രാത്രി ഉറ ഉറങ്ങില്ല ന്ന് പറഞ്ഞിട്ട് ഉച്ചക്ക് ഉറങ്ങാനേ സമ്മയിക്കില്ല എന്താന്നിട്ടിപ്പൊ അത് വല്ല്യേ പ്രശ്ന ആരിക്ക ഇപ്പൊ വീട്ടിൽ പോയി കഴിഞ്ഞാ നമ്മ ഫോണ് നോക്കിരിക്കല്ലോ ഉച്ചക്ക് നിനക്ക് ഉറങ്ങിക്കൂട ചോയി കാരണം നമ്മൾ ഒറങ്ങി ശീലിച്ചല്ലല്ലോ ഉച്ചക്ക് ഉറങ്ങുള്ളൂ ഇല്ലാണ്ട് ഇപ്പൊ പെട്ടെന്ന് വന്നിട്ട് ഒന്നേനിക്കൊറങ്ങി കൂടെന്ന് പറഞ്ഞ എന്ത് ചെയ്യാനാണ് ഹ് ഹ
ഇപ്പോറങ്ങ്യാലെ രാത്രിയും പോത്തപോലെ ഒർങ്ങൂ ഹ് ഹ്ഹേ
ഇപ്പോ ഞാൻ ഉച്ചക്കൊക്കെറങ്ങി കഴിഞ്ഞാ എന്തായാല ഒരു മാക്സിമം മൂന്നാല് മണിക്കൂർ കെയ്യാണ്ടെ എനിക്കില്ലാ ഇപ്പെന്ത് ഭൂത് ഭൂകമ്പം ഇണ്ടായാലും അപ്പൊഞ്ഞി രാത്രി ഉറക്കം വരൂല്ല ഈ പ്രശ്നം കൊണ്ടന്നെനെൻ ഉച്ചക്ക് ഒറ ക്കാത്തത്
ചിലചെലോര്ക് അങ്ങനെയുണ്ട് എൻ ആ ഇതേപോലെ കുറെപെരിങ്ങനെ ങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഉച്ചക്ക് ഉറങ്ങിയാ രാത്രി ഉറക്കം വരില്ലാ ന്നൊക്കെ പക്ഷെ ഞങ്ങക്ക് അതെ അത് അമ്മ പറയല ടാ ഉറക്കല്ലെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വട്ടാവും ന്ന് ഒന്നും വേണ്ട നമുക്ക് വല്ല ടെൻഷനൊക്കെണ്ടാവേ സമയം നമ്മള് ലൈറ്റ് ആകൂലേ ഉറങ്ങാൻ അപ്പ തന്നെ നമ്മടെ തലടെ ഉള്ളി കൂടെ എന്തൊക്കെയോ ഒരു
ആ നമ്മള് കൂടുതൽ ഒറങ്ങ്യ നമക്ക് തലവേതന വരൊല്ലോ അപ്പൊ അത് മാത്രല്ല നമ്മൾ ഒർക്കൊഇല്ലാത്തല്ലാതായാല് തലവേദനയാണ് കാരണം ഉറങ്ങിയിട്ട് തലവേദന ത- ഇതിനേക്കാൾക്കാൾ എത്രയോ എന്താ അഭാ മാരകാണ് നമ്മളൊറങ്ങാത തല വേ--ധാന വേദന വേർന്നത് ത്സയിക്കാൻ പറ്റില്ല
ഇതാ അവസ്ഥന്നേന് ഇല്ലാതെ വന്നില്ലെങ്കഇല് എത്ര പേർക്ക് അതെ എത്ര പേര് ഈ ഒർ ഗല്ലാത്തോണ്ട് പല ഗളികകളും കഴിച്ചിട്ട് ഇതാ ഒറക്കം കിട്ടാൻ വേണ്ടിറ്റ് അതൊക്കെ ആലോയിക്കുമ്പോ നമുക്കൊക്കെ തൊരു ഭാഗ്യാണ് ക്ലാസ്സിലിരുന്ന് ഒറങ്ങിയാലും വേണ്ടില്ല
ആ ഞാനൊക്കെ എത്ര ഒറങ്ങീക്ക്ണ് കഴിഞ്ഞ രണ്ടും മൂന്നും നാലൊക്കെ സെമ്മിൽ ഉറക്കുതന്നെ ചില മിസ് മാര് വന്ന് നിന്നാ മതി നമ്മള് എന്താ നമ്മള് അവര് വരുമ്പോ തന്നെ അവ ഒരു സ്ലീപ്പിംഗ പീസ് കൊണ്ടുവരുന്ന പോലെയാവും ന്ന് അ നിനന്ന് അറ്റൻഡൻസ് എടുത്ത് തുടങ്ങിയപത്തേക്ക് നമ്മൾ കടന്നൊറക്ക ആയിരിക്കും മതിയായെ ക്ലാസ് എടുക്കുന്നേ തുടങ്ങിയിട്ട്ണ്ടവ് ല്ല അപ്പോഴത്തേക്ക് നമുക്ക് മതിയാവും
ആ ആആ ക്ലാസ്സൽ ഇരിക്കുമ്പോ തോന്നു മ്പോ ഓയിൻ ഡ്രവല്ലായ നമുക്കൊന്ന് ഒന്ന് ഉറങ്ങാലോ ബെഞ്ച്മ
പക്ഷെ ക്ലാസ് ഓയി കഴിഞ്ഞാ അതെ ക്ലാസ് കഴിഞ്ഞ ഒർക്കം പോവും
ഇതന്നെ ഇതാണ് ഈ ഒ റക്കത്തിന്റെ ഒരുത്
എന്താ നമ്മള് പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റ് ഇല്ലാത്തൊണ്ടാണ് നമുക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത് ശര്
ജയിക്കാതായിരിക്കാം അങ്ങന് പിന്നെയാണ് പിന്നെ ചെലോര് ഫുഡൊക്കെ കഴിച്ചില്ലെങ്കിലും അവർക്ക് ക്ഷീണം കാരണം ഒ റങ്ങും രാവിലത്തെ ഫുഡ് കഴിച്ചല്ലങ്ങി അതുകൊണ്ടാണല്ലോ രാവിലെ ഫുഡ്കെയിച്ചിട്ട് ക്ലാസ്സിക്ക് വരണംന്ന് പറയ ണ് ഇവിടെ എന്ത്കെച്ചിട്ട് പറഞ്ഞത് കൊണ്ട് കഴി
പിന്നെ ഈ രാത്രീല് നമ്മള് എന്തെങ്കിലും സ്വപ്നവുംഒ ക്കെ കാനൂലെ അപ്പൊ സ്വപനം കണ്ടിട്ട് നമ്മള് ചെലപ്പോ എണീക്കൂല്ലോബോധാവസ്ഥയിലാണെങ്കി കൂടി ചിലപ്പോ നമ്മള് എണീക്കും നമുക്ക ഇങ്ങനെ നമ്മളു ചുറ്റും നടക്കണത് ക്കറിയില്ല അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാല് എനിക്ക് ഒറക്കം ശരിയാവില്ല രാവിലെ വരും പിന്നെ രാത്രി നമ്മള് പിറ്റേന്ന് രാത്രി ഒറങ്ങുമ്പോക്കി പിന്നെ ഒറക്കുണ്ടാവില്ല്യ.
ആ ആ ഓ അതൊക്കെ പ്രശ് നാണ് ഞാൻ നേരെ ഓപ്പോസിറ്റ ഒറക്കത്തിന്റെ എ ടേല് എല്ലാം ഞാൻ സംസാരിക്കും എണീച്ച് നടക്കില്ല പക്ഷെ ഞാൻ സംസാരി ക്കും പല ആക്ഷൻസിടും പെട്ടെന്ന് ഞാൻ ചിരിക്കും
ആ അത്ണ്ട് ഇന്നലെ ഇന്നലെ ഒറങ്ങുന്ന സമയത്തേ അമ്മയു ഞാനായിട്ടെന്ത് വഴക്കാണ് തോന്നുണു ഡ്രസ്സ് എടുക്കാൻ പോയ പ്പൊ എന്തോ കുഞ്ഞ് വഴക്ക്ണ്ടായതാണ് തോന്നുണു ഞാനെന്തോ അമ്മയും ആയിട്ട് വഴക്കൂടിട്ട് എന്റെ കൈ ഒക്കെ കട്ടില് തട്ടിട്ടേ ഒരേ അടിയായിര്ന്നിന്നലെ ഞാൻ തന്നെ ഞാൻ തന്നെ എന്നെ അടിച്ചോണ്ടിരിക്ക ഒറക്കത്തില്. ഞാൻചീ ന്നലെ ഇവിടെ ഫ്രണ്ട്സിനോട് പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കായ്രുന്നു ഇതും പറഞ്ഞ്. എനിക്കൊര് എനിക്ക് ഒരേ ജ് വരെ ഒരു എന്താ ഒരു ആറ് ഏഴാം ക്ലാസ്സ്‌ വരക്കെ ഞാൻ ഒറക്കത്തീന്ന് എണീച്ച് നടക്കുായിരുന്നു ഇപ്പൊ പിന്നെ നി ന്നു അതിന്റെ അത അമ്മടേട്ത്ത് അടി തന്നെയാണ് തോന്നുന്നു.
ആക്കണ ശീലല്ല സംസാരിക്കണ ശീലം പിന്നെ ആക്ഷൻ ചിരിക്കുന്നതൊക്കെയാണ് ഒന്നും വേണ്ട നല്ല ക്ഷീണം ഉണ്ടായ ഒരു അഞ്ച് മിനിറ്റ് കി ട്ടിയാതി അപ്പൊക്കെ ഞാൻ ചിലപ്പോ ചിരിക്കണ്ണ്ടാവും ചെലപ്പോ കരയണുണ്ടാവു ഇതൊക്കെയാണ് അവസ്ഥ
ചെയ്യ്കാരണം പ്രോപ്പർ റെസ്റ്റ് അതന്നെ ഇതിനൊക്കുള്ള മെഡിസിൻ ആദ്യത്തെ മെഡിസിൻ പറയണ
സത്യം ഉറക്കം ഒരു വേരെന്തൊക്കെ വെച്ചോക്കിയാലോ ഉറ
അതെ ഇതിപ്പോ എന്തേലും നമുക്ക് ക്ഷീണ ആണെങ്കിലും ഇല്ലെങ്കിപ്പൊരു സാഡ് വന്നാ പോലും നമുക്ക് ഒന്ന് കെടന്നാ മതിന്നായിരിക്കും കാരണം നമുക്ക് അത്രയും മനസ്സൊരു ശാന്താവും
സത്യം നമ്മള് കരഞ്ഞാലു കരിഞ്ഞേരഞ് ചിലര് കുട്ട്യേളൊക്കെ ഒറങ്ങില്ലേ അതൊക്കെ ശരിക്കും അവര്ക്ക് ഒര് അവസ്ഥന്നെ ആയിരിക്കുന്ന്
അതാ ശെരിയാട്ടോ
അങ്ങനെ ന്നാ ശെരി ഞാൻ ഒറങ്ങട്ടെ പിന്നെ സംസാരിക്കാ
ന്നാ റെസ്റ്റ് എടുക്ക്